ഹലോ ആഹ് കേൾക്ക്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മള് ഇപ്പോ ഞാനിങ്ങനെ ഏ വെറുതിര്ക്ക്യാണ്. അപ്പോ ഞമ്മള് ചർച്ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രു ടോപ്പിക്ക് എന്തായിര്ന്നു.
കരിയറ്
ആഹ് ശരി കരിയർനെ കുർച്ച് പറയുമ്പോ. നമ്മളിപ്പോ പൊതുവേ നമ്മൾടെ ഒരു ധാരണണ്ട് അതായത് പണ്ട് മുതലേ നമ്മള്. കേട്ട് വരുന്ന ഒരു ധാരണ പത്ത് കഴിഞ്ഞാല് പ്ലസ് ടു അത് കയ്ഞ്ഞാല്. എം ബി ബി എസ് ഓഹ് എഞ്ചിനീയറിങ്ങോ അങ്ങനെയൊരു കൺസെപ്റ്റായിരുന്നു കേരളത്തില് പണ്ട് മുതലേ ഇണ്ടായിരുന്ന ഒരു സംഭവം അലെ.
ആഹ് ഇപ്പന്താണ്?
പിന്നീട് അത് പലതുംമായിട്ട് മാറിട്ടില്ലേ
അ്ഹും.
പ്പ ഡിഗ്രി ഡിപ്ലോമ പി ജി എന്നുള്ള ഓപ്ഷൻസൊക്കെ വന്ന്ട്ട് ല്ലേ?
ആഹ് അപ്പൊ ഡിപ്ലോ കോഴ്സുകള്
അതെ അതെ പ്പൊരുപാട് തരം കോഴ്സുകൾ വന്നിട്ടുണ്ട്. താങ്കളുടെ ഈ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം എന്താണ്
അഹ് ശ- നമ്മുടെ കൈവ് വെച്ച് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതല് ചെയ്യുമ്പോ
അതെ ഇപ്പത്തെ ജോലികളൊക്കെ സ്കിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക എന്നുള്ളൊരു സംഭവുണ്ട്
ഉം
എന്നാലും ക്വാളിഫിക്കേഷൻ അനിവാര്യാണ്.
ആഹാ നമ്മളിപ്പോഎന്താണ്, ഇപ്പോ നമുക്കൊരു എന്താ കുക്കന്താണ്- പാചകം ചെയ്യാ ഇഷ്ടാണെങ്കില് അയ്ല് എന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ്ട്ക്കണോ അതില് പഠിക്കണോ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ മേഘലല്ലേക്കാരം.
അതെ അതെ.
പ്പൊ താങ്കളുടെ മേഖല എന്താ?
എനിക്ക് സൈക്കോളജിയ ആാണ് താല്പര്യം
ന്നിട്ട് ഏതാ എടുത്തേ പ്ലസ് ടു ഇൻക്ക് ഹലോ എനിക്ക് ഞാനിപ്പോ ഹിസ്റ്ററ്യണ് ഡിഗ്രിട്ത്ത പ്പൊ പി ജി ഹിസ്റ്ററിങ്ങനെ ചെയ്തോണ്ടിര്ക്കാണ്. ത് കയ്ഞ്ട്ടൊരു ബി എഡ് ഇട്ക്കണം അങ്ങനെ കൊർച്ച് പ്ലാൻ എന്താണ് തൊക്കണ്ട്. പി എസ് സി ഒക്കെ എഴുതണംന്ന്ണ്ട് നോക്കട്ടെ മട്ടം പോലെ.
ഓഹ് നടക്കട്ടെ അതേപോലെ എന്താണ് താങ്കളുടെ ഇപ്പത്തെ കാലത്തെ ഒരു മാറ്റം ഇപ്പഴും ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഡോക്ടർ, എഞ്ചിനീയർ പണ്ട് ഞമ്മളെ നാടുകളിൽ ഇണ്ടായിരുന്ന ആ ഒരു സംഭവത്തിലാണ് പതികൾക്കാരെ ജീവിക്കുന്നത്.
ആഹ് അതാമ്പോ ഒരു സേഫ് മേഖലയേണ്ത് കൊറേ ആൾക്കാര് കണ്ടത്ത്ണ്ട് കൊർച്ച്.
ശിക്കുന്ന. എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നഒരാൾ ക്കാരാണല്ലോ ഡോക്ടർമാര് ഹോസ്പിറ്റലിലുംഡോ അപ്പൊ അവര് കാണുന്നത് ഡോക്ടർമാരെയാണ് അതുകൊണ്ട് അവര് എന്ത് ചെയ്യുന്നു ആവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ആൾക്കാർ എത്തുന്നതോടുകൂടി പുതിയ പുതിയ കൺസെപ്റ്റുകൾ വരുവാണല്ലോ
ഡോക്ടർമാർക് എങ്ങനെയാലും പറഞ്ഞല്ല കാരണം അത്യാവശ്യം എങ്ങനെ അയ്ന് രോഗികള് ഇല്ലാണ്ടായിപോയി പ്പൊ രോഗ
അതെ പക്ഷെ എല്ലാ വിദ്യാർത്ഥികളും ഡോക്ടറാവാൻ ശ്രമിച്ചാല് നടക്കൂലല്ലോ. ഇപ്പൊ ഞാനീ ഇപ്പടുത്തൊരു സ്കൂളില് ക്ലാസ് എടുക്കാൻ പോയിരുന്നു ഇപ്പാ ഞാ വെറുതെ ആ സ്കൂളിൽ എത്ര ആൾക്കാർക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കണ്ടായിരുന്നു പകുതിയളംകു ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹം
താൻ ഈ ഡോക്ടർ ആവണില്ലെങ്കിൽ എന്താണ് ആകുവാന്ന് ചോദിച്ചപ്പോ ഞാൻ ഒന്നും ആവൂല
ഇനിക്കാവുവാണെങ്കി ഡോക്ടറായാ മതി ആ ഒരു കൺസെപ്റ്റാണ് അവർക്കുള്ളത് അത് തികച്ചും മാറേണ്ടതല്ലേ
ജ്ജ. പിന്നെ എല്ലാർക്കും ഇപ്പോ ആ സ്കൂളില് ഇപ്പോ അധികം ആൾക്കാര് വേറെ സ്കൂളിൽ പോയാ വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അങ്ങനെ നമ്മള് വിചാരിച്ചൂടെ
അതെ അങ്ങനെ വിചാരിക്കാവുന്നതാണ് ഞാന് എന്റെരു ത് പർഞ്ഞതാണ്.
ആഹ് അത് ശരിയാണ് നമ്മൾ അങ്ങനെ പോകുമ്പോ നമ്മളെ എക്സ്പീരിയൻസ് വച്ച് എടുക്കുമ്പോ നമ്മക്ക് അങ്ങനെ തോന്നാ ഡോക്ടർമാര് പീ പൊ ഓരോര്ത്തര സാഹചര്യങ്ങളും കാര്യങ്ങളല്ലെ പ്പ പാവപ്പെട്ട വീട്ടിലാളുകളൊക്കെ ഡോക്ടറാവുന്നുണ്ടെങ്കില് ഒര്. അത്യാവശ്യം കഷ്ടപ്പെടേണ്ടി വരും കാരണം പൈസക്ക് നല്ല ചെലവുള്ളതാണ് ഡോക്
അതെ അതെ.
ഓഹ് പൈസക്കാരെ മക്കൾ എന്നും അത്യാവശ്യം നല്ല പണി തന്നെ കിട്ടും പാവപ്പെട്ടോര് അങ്ങനെ വരട് ഹോ. ഇള്ളേനേത്തൊക്കെ മാറ്റം വരണിണ്ടല്ലോ ഡോക്ടേഴ്സ്ന്ന്ള്ളപ്പം നമ്മളന്നെ അങ്ങനെല്ലേ കാണ ഡോക്ടേഴ്സിന്റെ മക്കള് ഓരൊ അത്യാവശ്യം സമ്പന്നരയ്ക്കാരം
അതെ അതെ
പാവപ്പെട്ടോരെ ഡോക്ടേഴ്സ് വരാന്ന്ള്ളത് വളരെ അപൂർവ്വമാണെന്റെ വേറെ
അതായത്ണ്ട് പാവപ്പെട്ടവര്ക്കും ഡോക്ടർമാരാവാള്ള അവസരങ്ങള്ണ്ട്. കാരണം ആ ഗവൺമെന്റ് കോളേജിലെക്കി കിട്ടണങ്കില് പക്ഷേ നല്ല മാർക്ക് വാണം അയിനാണങ്കിൽ നല്ല കോച്ചിങ് സെന്റർ പോവണം നല്ല കോച്ചിങ് സെന്റർ പോണങ്കിൽ നല്ല കാശ് വാണം.
അതന്നെ മൊത്തത്തില് ക്യാഷ് ഇതില് ചുറ്റി പറ്റി നിക്കും പിന്നെ
അതെ
അത്യാശ്യം കഴിവും ബുദ്ധിയുള്ള കുട്ടെൾ പിന്നെന്ന് കഷ്ടപ്പെട്ട് അത്യാവശ്യ കിട്ട്ണ തില് കൊറ്ച്ച് സീറ്റൊക്കെണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓര് അത് ആലോയിക്കൂല നേരെ ഓലെ പട്ടിണിം കഷ്ടപ്പാടും കണ്ടിട്ട് നേരെ ഓല് പ്ലസ്റ്റു കഴിഞ്ഞാല് പത്ത് കഴിഞ്ഞാല് നേരെ വേറെ പണിക്ക് പോകും. അഥവാ ഓര് അപ്പതന്നെ ഉപജീവനമാർഗ്ഗം കണ്ടെത്താൻതൊട്ങ്ങാണ്. അപ്പൊ ഓരപ്പോ ഓരെ ഭാവിയെപറ്റിയല്ലാം ആലോയ്ക്ക്ണില്ല ഓരെ അവസ്ഥ അവസ്ഥൽ മാത്രം അലൊയ്ക്ക്ണ
അതെ അതെ അതെ
എന്നിട്ട് നിങ്ങളെ അഭിപ്രായന്താ എന്നോട്പ്പോ സൈക്കോളജിയാണോ
ഹലോ
ആഹ് ഡിഗ്രിം പീജിം നിങ്ങള് സൈക്കോളജിയാണോ
അല്ല ഞാൻ ഡിഗ്രി കമ്പ്യൂട്ടർലെര്ന്നു പക്ഷെ കരിയർ സ്വിച്ചെയ്താലോയെന്നുള്ള
കാരണം പെട്ടെന്നൊരു ഇത്
അതായത് ഞാന് സൈക്കോളജി ഓഫ് കമ്പ്യൂട്ടർന്നാണ് എന്റൊരു താല്പര്യള്ള മേഖല.
ആ അ അ അ
അതായത് ഹ്യൂമൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു കമ്പ്യൂട്ട്സെങ്ങനെ ഡിഹൈവ് ചെയ്യുന്നു അപ്പത് കമ്പ്യൂട്ടറിക്കൽ പഠനങ്ങളുമാണല്ലോ.
കോപ്പിയല്ല ആഹ് ആഹ് ആഹ് വേറെന്താണ്ങ്ങട്ട് അതിപ്പോ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങള് അപ്പൊ ഇതോ പോലെ പലർക്കും കരിയർ സ്വിച്ച് ചെയ്യല്ലോ കുറച്ച് കയ്യ്മ്പോ അവരുടെ അവസ്ഥകളും കാര്യങ്ങളും അനുസരിച്ച്.
അതെ അതെ അതെ
ഉം ഞാനിപ്പോ പി എസിം കാര്യങ്ങളൊക്കെ എഴുതിയൊടുക്കണന്ന് ഒര് താല്പര്യണ്ട് അത്യാവശ്യം നമ്മള്പ്പോ ഒരു മെച്ചപ്പെട്ട നെലയിൽ ത്തണംന്ന്ണ്ടെങ്കില് കൊറ്ച്ച് സമ്പത്താണ്പ്പോ മൊത്തത്തില് എല്ലാത്തിന്റെ ഒരു ഒരു മാനദണ്ഡം
അതെ അതെ അതെ
പറ്റ്യമ്മ ങ്ങനെ അത്യാവശ്യം കഷ്ടപ്പാടുണ്ടാവും കഷ്ടപ്പെടാതെ പ്പൊരു എവിടെപ്പോ എത്തുകല്ലല്ലോ.
അതെ അതെ
പിന്നെപ്പെന്താ? ആ ന്നാ
പി എസ് സി എഴുതുന്ന വരെ താങ്കളുടെ പ്ലാൻ ഏതാ?
പിഎസ് സി എയ്തിണെരെ എന്തെങ്കിലും ചെറിയ ആഹ് ഞാ പറ്ഞ്ഞിലെ ഈഹ് പി ജി യൊന്ന് കംപ്ലീറ്റെയ്യണം. എയ്തികഴിഞ്ഞേനെശം ബിഎഡൊന്ന് ചെയ്യണന്ന്ണ്ട്. ബിഎഡൊ അല്ലെങ്കിൽ ആ കേട്ടട്ട് അങ്ങനെ കൊറച്ച് സംഭവങ്ങള്ണ്ട് അതിപ്പോ പിന്നെന്താ ടൈമ് ഒരഞ്ച് കൊല്ലത്തിനുള്ളിലൊക്കെ കയ്യണന്നാണ് പിന്നെ ചെയ്യണം.
ഓഹ് കേട്ടക്ക് വെച്ചിട്ട് എൻ ഐടി ആണോ പ്ലാൻ?
കേട്ടക്ക് വെച്ച്ട്ട് അത് എഴുതിട്തീനേ ഷാണ് ഇപ്പ തീരുമാനിക്കാൻ പറ്റുള്ളു. വേറെപ്പന്താ പറയാ അത് പ്ലാനില്ണ്ട് പക്ഷേ
വേറെ എന്തൊക്കെയാണ് നമുക്ക്പ്പോ ചെയ്യാംപറ്റാ നമ്മൾടെ ഒരു കെരിയറുമായി ബന്ധപ്പെട്ടിട്ട്
അതെപ്പൊ? ഒര് കാരണം നമ്മക്ക് നമ്മളെ പറ്റി വല്ല്യബോധണ്ടാവ പ്രത്യോഗിച്ച് പിന്ന നമ്മള് വിശദായിട്ട് ഒരു ഒര്ത്ണ്ടാവുംപൂതിണ്ടാവും ഓള് ഡോക്ടറെ മോനെ ഡോക്ടറന്നെ ആക്കാന് അല്ലങ്കിൽ അതിലേറെ വേറെ എന്തെങ്കിലും ആക്കാന് അപ്പ നമ്മക്ക് എന്ത് നമ്മടെ കൈവാണ് നമക്കന്നെ വിട്ടു തരാന്നുള്ള നമ്മളെ ആഗ്രഹങ്ങള് കാരണം നമ്മക്ക് പൂതി ഇണ്ടങ്കിലെ അത് ചെയ്തിട്ട് കാര്യള്ളു അല്ലാപ്പോ നമ്മളെനി എത്രഫോഴ്സ്ഫുൾഎന്ന് നിർബന്ധിപ്പിച്ച് ചെയ്താലും നമ്മളെന്താവൂല നമ്മള് എത്തണ്ടതീക്ക് എത്തൂല കാരണം അത് ബാക്കിയുള്ളരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ പഠി ക്ക് പോവാനുള്ളതിന് പകരം നമ്മള് റിസ്ക്കാവ്മ്പോൾ നമ്മള് സ്വയം കഷ്ട്ടപ്പെട്ടന്നെ നമള് യോടെങ്കിലൊക്കെത്തുന്നാണ് ഞാൻ കരുതുന്നത്.
അതെ അതെ അതെ
പിന്നെപ്പ എന്താ നിങ്ങൾക്ക് ഇതില് പറയാനുള്ളത് ഇങ്ങനെ അപ്പൊ സൈക്കോളജിക്കലായിട്ട് പിന്നെ അങ്ങനെ ചെയ്യാമതിന്നൊ പിന്നെന്താ പറയാള്ളത്?
പിന്നെ മെയിനായിട്ട് സൈക്കോളജിയുടെ വ്യത്യസ്ത അവസ് തരങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാള്ളെ
സൈക്കോള്ജിനെ പറ്റിങ്ങനെ ആ തില്ല നമ്മക്ക് കൊറ്ചൊര് കുറചധികം കട്പ്പള്ള വിഷയയ്ട്ടാണ് തോന്നിട്ട്ള്ളത്. അപ്പോ എക്കണോമിക്സിൻ അല്ല സോഷ്യോളജീന്റെ നമ്മളെ വിഷയം എടുക്കുമ്പോ അയില് വരും. അയില് മെയ്ൻ സബ്ജക്ട്ല്ലാതെ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം പഠിക്കാന്ണ്ടാവും ഏഹ് അത് പഠിക്ണ ആക്കാർക്ക് അത് തിരിണ ആക്കാർക്ക് അത് നല്ലശാറെന്നെക്കാരം കാര്ണം- ഇപ്പോ ഈ ഇപ്നോട്ടിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈന്റ് മേനേജെയ്യാനെക്കെ അങ്ങൻത്തെ കൊറ്ച്ച് കാര്യങ്ങളൊക്ക ണ്ടല്ലോ
ചെലവു മില്ലെ? ആ അങ്ങനൊക്കെ അറിയാൻ താൽപര്യളോൽക്ക് അങ്ങനൊത്തെ അതെ മേഖലയിൽപോകാൻ താൽപര്യലോൽക്ക് എല്ലാത്തിനും വൈയ്യെന്നേനെ കാരണം പിന്നെ കൊറെ പേരെ ചികിത്സിക്കാനും കാര്യങ്ങളും
അതാ അങ്ങനെക്കെ ആ ഒക്കെ നടക്കും ന്നിട്ടും കൊറെ പ്രശ്നങ്ങൾ മാറീട്ടില്യാ.
ആ അങ്ങനത്തെക്കെ ഒരുപാട് കാര്യങ്ങള് അത് ഉപയോഗ തന്നെണ് പക്ഷേ വേറെ ചെല ആസ്പത്രികളിൽ നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട്‌വാണ്.
അഹ് എന്താണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടുള്ളത്
അതായത് സൈക്കോളജിന്റെ ഒരു ഇത് പറഞ്ഞാല് സൈക്കോളജിക്കൽ തിയററ്റിക്കൽ ടെസ്റ്റ് പ്രാക്ടിക്കലല്ലാത്ത സംഭവങ്ങള്ണ്ടല്ലോ അതൊക്കെ പഠിച്ചെടുക്കാർഞ്ഞ ഭയങ്കര ടഫ്ള്ള സംഭവങ്ങളാണ്.
ആ ആ ആ ആ നമ്മള് അതന്നെ കഷ്ടപ്പെടണം അല്ലാതപ്പോ ഒന്നാണ്ട്
അതെ അതെ ആഹ് പിന്നെ മ്മൾ ടൈം ആയിന്ന്തോന്ന്ന്നു.
ആഹ് ന്നായ്ക്കോട്ടെ താങ്ക് യു